ആ ചേച്ചി കേൾക്കുന്നുണ്ടോ ക്ക് ന്നുണ്ട് എന്തുണ്ട്
ആ ഇങ്ങനെയൊക്കെ
ത ആ ആഹ ഇല്ല ഇല്ല ഇല്ല പറഞ്ഞോ ഞാൻ കേൾക്കുന്നുണ്ട് ഞാൻ കേൾ ണ്ട് ഒന്ന് പറഞ്ഞോ ഞാൻ കേ
ആഹ ഇപ്പൊ മഴയൊക്കെല്ലേ റേഞ്ചിന്റെ ഇഷ്യൂസ് ഒക്കെ വ
ആഹ അത് കൊഴപ്പമില്ല പക്ഷെ ഞാൻ കേൾക്കുന്നുണ്ട് കേൾക്കാതിരിക്കുന്നില്ല ആ
ആഹ ആ എന്താപ്പ ഫുഡ്ല്ലേ ഫുഡ് ഫുഡക്ക് ഇല്ല വന്നിട്ട് കുറച്ച് പൈനാപ്പിൾ കഴിച്ചു കഴിച്ചിട്ടനി ഇപ്പം കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം കഴിക്കാൻ
ആഹ ഓ വയ്യേ വയ്യായ്മ ഉണ്ടോ
ആ എനിക്ക് പനിയോക്കെ ആയിരുന്നു പനി ജലദോഷം അങ്ങനെ ആ മാറി മാറി ഇപ്പൊ സൗണ്ട് മാത്രേ ഇങ്ങനെയള്ളൂ വേറെ
ആഹ ഞാന് അതാണ് സൗണ്ട് വല്ലാതെ ഇരിക്കുന്ന
ആഹ സൗണ്ട് സൗണ്ട് മാത്രം തിരിച്ച് വന്നില്ല
കർക്കിടമൊക്കെ തന്നെയല്ലേ അതിന്റെതായ ഇതൊക്കെ കാണും ഉം കഞ്ഞിയോക്കെ കുടിച്ചാൽ മതി കഞ്ഞി പ്രോട്ടീൻ കുടിച്ച് ഫുഡൊക്കെ കഴുകി വീട്ടിലല്ലല്ലോ ഉഉം നമ്മള് നമ്മളെ തന്നെ എപ്പോഴും എന്താണ് ആരോഗ്യകരമായിട്ട് വെക്കണന്ന് പറയണ പോലെ
ആ ഇപ്പം ഫുഡൊക്കെ കഴിക്കുന്നച്ചാൽ ഒരു സമയും ആവും കഴിക്കുമ്പ മ്പളൊക്കെ എല്ലാ സമയമൊക്കെ മൊത്തം തെറ്റി കഴിച്ചാ കഴിച്ചു എന്നൊക്കെയുള്ള ഒരു സ്ഥിതിയാണ്
മരുന്ന് കഴിക്കണം ഭക്ഷണം കഴിക്കണം ണം നല്ലല്ല ഫ്രൂട്സും സും ഒക്കെ കഴിക്കണം
പിന്നെ ചേച്ചി കഴിച്ചാ
ആഹ ഞാൻ
ഹലോ
ഉച്ചക്കത്തെക്കുള്ളത് കഴിക്കും
ആഹ ആഹ കേക്കുന്നില്ലേ ആഹ
കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് നിങ്ങളുടെ നാട്ടില് വല്ല ഹ പ്രത്യേകതയുള്ള പോല പ്രത്യേകമായിട്ട് ഇണ്ടാക്കണ ഭക്ഷണങ്ങളൊക്കെ ഇണ്ടാവും
നമ്മുടെ നാട്ടില പ്രത്യേകമായിട്ടുള്ള ഭക്ഷണം എന്താമോ നമ്മുക്ക് ബിരിയാണിയാണ് മെയിൻ ഞാൻ കണ്ണൂരാണ് അപ്പൊ കണ്ണൂർ ബിരിയാണി കണ്ണൂരാർക്ക് ബിരിയാണി ഭയങ്കര എന്താണ് പ്രാന്താണ് ബിരിയാണി പ്രാന്താണ് ഇവിടെ ഓണത്തിന് വരെ ബിരിയാണി കഴിക്കുന്നവരുണ്ട് ഓണത്തിനും വിഷുവിനും വരെ സദ്യ ആഹ ഞാനൊരു മന്തി ഫാനാണ് പക്ഷെ എന്താ ബിരിയാണി എന്ന് പറയുന്നത് വേറൊരു ഇതാണ് അപ്പം ചിലരൊക്കെ ആ ചിലരൊക്കെ ഓണ ത്തിന്റെ സമയത്തെ ഉത്രാടത്തിന് അവര് ഇതാക്കും എന്റെ ചേച്ചീന്റെ വീട്ടിലൊക്കെ ആണെങ്കിലും അങ്ങനെവും ഉത്രാടത്തിന് സദ്യ ഉണ്ടാക്കും. എന്നട്ട് ഓണ തിൽ അന്ന് ബിരിയാണി വെക്ക്യും.
ആഹാ അങ്ങനെണ്.
തില്ലല്ലോ ആ അങ്ങനെ
അതെ നമ്മക്ക് ഇഷ്ടപ്പെട്ടതല്ലെ നമ്മൾ ഇഷ് നമ് ഇങ്ങനെ ആഘോഷി ക്ഷിക്കുമ്പോ കഴിക്ണത് അത്. അതാണ് അപ്പ അത് നല്ലതാണ് നല്ലൊരു കാര്
മ് പിന്നെ സ്പെഷ്യല് കൊറെ ഇങ്ങൻത്തെ എണ്ണ കടികൾ ചെറുകടികളല്ലേ അതില് കെറെ സ്പെഷ്യലുണ്ടാവും ഉച്ചാ വേറെ എവിടെയും കിട്ടാത്ത കൊറെ സാധനങ്ങൾണ്ട് നമ്മുടെ നാട്ടില് തോന്നുന്നുണ്ട് ഉം ഒരു കടയിലൊക്കെ പോയാല് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആകും കൊറെ ഇങ്ങനെ ഡിഫറന്റ് ഡിഫറെന്റ് കണ്ടാ ആ ഞാന് ഇണ്ടാക്കും എനിക്ക് ഇണ്ടാക്കാൻ ഇഷ്ടാണ് ഉം
ഉം എനിക്കും ആദ്യംഒന്നും കൊഴപ്പുണ്ടായില്ല അത് നമുക്ക് ഇത് ഉണ്ടാക്കണം എന്നുള്ളൊരു കാര്യമുണ്ടല്ലോണ്ട് ഇപ്പൊ ചെയ്ത് ചെയത്ത് ത് ത് ഏത് ഇണ്ടാക്കും പിള്ളേർക്കും ഭർത്താവും ഒക്കെ കൊടുക്കണല്ലോ
ആ എനിക്ക് പിന്നെ നേരത്തെ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ഇതായതു കൊണ്ട് ഞാൻ നേരി
നേർത്തേ നമുക്ക് ഞഞഞാന ഞാനങ്ങനെയ്ർന്നു വിചാരി പക്ഷെ കൂലിപ്പണിക്കാരനായ ന്നെ നമുക്ക് ഒത്തിരി മടിയായിരുന്നു അവിടെ ചെല്ലുമ്പോ നമുക്ക് കെട്ടികഴിയുമ്പോ അവിടെ ചെല്ലുമ്പോ ഇല്ലത്തണ്ടാകി കോള്ളങ്ങനെയായിരുന്നു അതോഓർക്കുമ്പോ തും നല്ലാണ് അ ഇവിട ഇവിടത്തെ ഇത് വെച്ച അണ് ഉണ്ടാക്കണ എന്നൊക്കെ. കെട്ടിച്ചു ഇപ്പ വന്ന ആ ഒരു രുചി അനുസരിച്ച ഉണ്ടാക്കുന്നത്. നമ്മ മ്മളെ വീട്ടിലെ രുചി വേറെ ഇവിടത്തെ രുചി വേറെ പ്രശ്നങ്ങളൊന്നുല്ല അതോണ്ട്. ആഹ് പിന്നെ ഇപ്പ നമ്മളെല്ലാം ഈ ഇത് ഫോൺ വഴിയൊക്കെയാണല്ല? കാണുന്നതും ഒക്കെ ചെയ്യുന്നതൊക്കെ യൂട്യൂബഒക്കെ ഒക്കെയാണ്.
മറ്റേ മറ്റേ ഷാൻജിയോ ചേട്ടന്റെ വീഡിയോ ആണ്.
അയ്യോ സത്യം ഗുരു അ അതെ എന്റെഅതെ അയ്യോ ഞാൻ സിമ്പിളും ആയിരിക്ക്യും ഹംമ്പ്ളും ആയിരിക്ക്യും പെട്ടന്ന് പണിയും കയ്യും. ആ എനിക്ക്താ ഇഷ്ടം കാരണ ആ നമ്മക്ക് എന്ത് ചെയ്യ ചെയ്യണം അത് ട്ടപ്പെന്ന് പറയും തരും നമുക്ക് ചെയ്യാനും എളുപ്പമായിരിക്ക്യും.
അതെല്ലാം നല്ല കറക്റ്റ് ആയിട്ട് പ്രിസൈസ് ആയിട്ട് അളവ് കാര്യങ്ങളും എല്ലാം ഉണ്ടാവും ഒരു ലാഗ്വും ഇല്ല ഭയ്ക്ക ഭയ്ങ്കര
അഎന്താ ചെമ്മീൻ ബിരിയാണി ബീഫ് ബിരിയാണി ഒക്കെ ഇണ്ടാക്കിയത് ഷാൻചാട്ടന്റെ ഇത് കേട്ടിട്ടാണ്. പക്ഷേ സിം രണ്ട്, മൂന്നു നേരം ഇ ണ്ടാവും പക്ഷെ നല്ല സിമ്പ്ള പെട്ടെന്ന് ഇണ്ടാക്കാൻ പറ്റണതായിരിക്കും. നമുക്ക് വേറെ ഒന്ന്
മ് പുള്ളിന്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് പിന്നെ വേ നമുക്ക് കാണ്ട ആവശ്യ ഇല്ല നമ്മള് റഫറൻസ് എട് ന്തലും പുള്ളി ൻ്റെടുത്താ പിന്നെ വേറൊന്നി ന്റെ ആവശ്യല്ല. അല്ലെങ്കിൽ ഇപ്പം ഒരു യൂട്യൂബ് നമുക്ക് കാണൻ ഞാൻ വേറെ വേറെ വീഡിയോ നോക്കിട്ടെ ഇണ്ടാക്കൊള്ളൂ.
അതെ അതെ ഇതാവുമ്പോ വേറെ ഒന്നും നോക്കണ്ടാ പക്കേണ്.
പ
ഉം പുള്ളിവിടേണ് അതുപോലെ എല്ല കാര്യം പറഞ്ഞെര്ണോണ്ട് നമുക്ക് ക്ക് ആ ഇപ്പ നമ്മൾ ഉപയോഗിക്കുന്ന സാധനത്തിന്റെ വെയ്റ്റ് അനുസരിച്ച് നമുക്ക് കാര്യങ്ങള്
അതെ അതെ അതെ അതെ അതെ ഞാൻ ഒരു ചിക്കൻ കറിയൊക്കെ വറുത്തടച്ച ചിക്കൻ കറിയൊക്കെ പുള്ളിണ്ട നോക്കിയച്ച അപ്പൊ ചിക്കനൊക്കെ നമ്മളിപ്പോൊ അളവ് നോക്കിയാണല്ലോ എല്ലാ സാധനം എടുക്കുക
മട്ടേത് അങ്ങനെയല്ലല്ലാ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലഞ്ഞപ്പൊടി എത്ര ആ ന്തറണ വോണ് മല്ലപ്പൊടി ചല്ലല്ല ഹാദ്യമൊക്കെ വൈകി ഇതായി ഇപ്പ നമ്മ ചെയ്ത്്ത്ഴ്തി നമുൊരു അളവുണ്ട് എങ്ങനെയാണ് ഏതൊക്കെ പൊടി എത്ര കിട്ടാൊ ഒരുതുണ്ട്
പിന്നെപ്പ ആരോട് ചോദിച്ചു വാലും എനിക്ക് ഒന്ന് പുള്ളീന്റെ തന്നെ വീഡിയോ ആ കാണുന്ന എല്ലാവാരും അതെ പുള്ളീെ തന്നെയാണ് എല്ലാവരും കാണുന്നത്തുന്നത് ല്ലേ
അ
അങ്ങനെ ഓക്കെ
അരിഞ്ഞിട്ട്
എന്താ
പച്ച് കൊടുത്താ അങ്ങനെ ഇട്ടിട്ട് അങ്ങട്ട കൊടുത്താ മതിയന്ന് കാര്യങ്ങളെ അരി അരിഞ്ഞ വക്കാനാണ് നമുക്ക് ടൈം വേണ്ടത് ഉണ്ടാക്കാൻ പോല ടൈം വേണ്ട ഉണ്ടല്ലോ ഈ അരിയ കുടിക്കുന്നാണ് ടൈം വേണ്ടത്
ശരിയാ ഹരിയാന പിടിക്കാൻ കൊറച്ച് സമയം വേണം
ഇത
ഇപ്പൊ രാവിലെ പോകുമ്പോഴൊക്കെ ആണെലും ഫുഡൊക്കെ ഉണ്ടാക്കൊണ്ട് പോവാനുവേ
ആഹ അതെ അതെ
ല്ലേ ഉ ഇപ്പൊ രാത്രി ഏത് കട്ട് ചെയ്ത് വെക്കയാണെങ്കി പിന്നെ എളുപ്പമുണ്ട്
അത് ശരിയാണ് കട്ട ചെയത് വെക്കാന പിന്നെ ആൾക്കാർ വീട്ടിലെണ്ണ അനുസരിച്ച് ചിരിച്ച എടുത്താ മതി കൂടുതൽ ഇപ്പഴന്ന് വെച്ച ഉച്ച കഴിക്കുന്നത് രാത്രി കഴിക്കണെന്നില്ല രാത്രി ചപ്പാത്തി ഉച്ചക്ക കറൊക്കെറുതെും അതനുസരിച്ചണ്ടാക്കണം ഏറ്റവും നല്ലത്പ്പൊ
ആഹ ശെരിയാ വെറുതെന്തിനാ വേസ്റ്റ് ആക്കല അയ്യോ ഞാനാാണ് ഇപ്പൊ ചോറ് തന്നെയ ആായി എന്നച്ച ഉച്ചക്ക് ചോറ് കൊണ്ടോണ്ട കൊണ്ട് രാവിലെയ ച ദിവസം അപ്പം ചോറ് കഴിച്ചേച്ച അങ്ങ് പോകവും പ്പിക്ക അത് നോക്കി നിക്കത്തില്ല എനിക്ക് ഏഴ ഇരുപതിനന്നെ ബസ്സ് അപ്പൊ ഞാൻത് ാക്കിയ പോകും അപ്പം പിന്നെ വൈകിട്ട് വന്നിട്ടാണ് എനിക്ക് പിന്നെ ചോറ് ഇഷ്ടമാണ് അതുകൊണ്ട് കൊഴപ്പില്ല എ വട്ടണത് ചോറ് അത് എന്ന ചോറ് എന്ന ചോറ്
പലഹാരങ്ങളോട് താല്പര്യം ചോറങ്ങനെ വേണം പക്ഷെ ഭയങ്കര വിശപ്പാണ് അതാണ് മാോറ്റാത്ത
എനിക്കിപ്പം അവിലെ ചോറലും ചായ രാവിലെ കാപ്പി എന്തെേലും കട കഴിക്കുന്നഷം പക്ഷെ ചോറാണേങ്കലും പ്രശ്നമില്ല പക്ഷെ ഉച്ചക്ക് എനിക്ക് ചോറ് തന്നെ പിന്നെ വേണം അടന്ന്െ വേറെം ഇതില്ല ഞാൻ കഴിക്കും കഴിക്കുന്നന്നല്ല പക്ഷെ ചോറാണ് ഐ പ്രിഫർ ചോറ് സോ
ഇപ്പൊ ജോലിക്കൊക്കെ പോണണെങ്കിൽ എനിക്കും പ്രശ്നം ഭിലഭി ഭക്ഷണ ഇച്ചിരി ആവ്യത്തിന് മതി വീട്ടിലിരുന്ന് കൊടുക്കത്തെ വെച്ചപ്പായിരിക്കും എിക്കെന്ത വ അബാാ എന്തെങ്കിലൊക്കെ ഇങ്ങനെ കൊറച്ചോൊണ്ടേ ഇരിക്കണന്ന്ങ്ങെ തോന്നുന്നുണ്ട് ആഹ് കൊറച്ചോണ്ടേ ഇരിക്കാന്ന് തോന്നു
ആഹ പിന്നെ ജോലിക്ക് പോകുമ്പോ അത് നടക്കാത്തോണ്ട് വിശക്കും പക്ഷെ അത് നടക്കൂല ഉ
വെള്ളം എന്തെങ്കിലും പലഹാരത്തിെങ്കിലും അു ഒരു കവറി ഇട്ട് കൊണ്ടുപോ
ആ എന്നാല കഴിക്കാനുള്ള സമയം കിട്ടൂല ചേച്ചി നമുക്ക് ആകെ ഒരു ലഞ്ച് ടൈംള്ളേ അത് തന്നെ എപ്പള കഴിക്കാ ചില ദിവസം മൂന്ന് മണിയായും രണ്ടരയാവും അത് നമുക്ക് ഫ്രീ ടൈം എപ്പ കി കിട്ടുന്ന അതുപോലെ ആയിരിക്കും
ഓ അത് ശെരിയാണ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതാ ആ ഒരു ഏരിയയില് പണിയള്ളപ്പോ ജോലിയ ഉള്ളപ്പോത്തേക്ക് അങ്ങനെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല
ഞാന് രാവിലെ കൊണ്ട് പോയ ഫുഡ് രാത്രി ഞാൻ വരുമ്പം തിരിച് കൊണ്ടുവന്നിട്ടണ്ട് ഞാൻ ന്നിട്ട് എനിക്ക് ഉച്ചക്ക് കഴിക്കാൻ സമയം കിട്ടാഞ്ഞി
കിട്ടാഞ്ഞിട്ട് ആ അപ്പൊ ചെറിയ ചെറുതായിട്ട് ഇപ്പൊ ചോ ചോറ് കൊണ്ടുപോകുമ്പോത്തേക്ക് നമുക്കത് ടൈം വേണം അല്ലാതെ ഇങ്ങനെ വേറെന്തെങ്കിലുംക്കെ
അതൊന്നും പറ്റില്ല ചി ചെയ്യ ഞാൻ വർക്ക് ചെയ്യ തോറ്റില്ല ഓറ്റില്ല ഞാൻ വർക്ക് ചെയ്യുന്ന അപ്പൊ ഞങ്ങക്ക് ചില സമയത്ത് കണ് ഓറ്റില്ല ഞാൻ ഷ ടെക്നീഷ്യൻ ആണ് ഞാൻ അപ്പം അപ്പം ക കണ്ടീനുസ് കേസ് ഉണ്ടാവും ചില സമയത്ത് അപ്പം ചില ദിവസം ഓവർ ടൈമും ഉണ്ടാവും നമുക്ക് സ്റ്റാഫ് കുറവ് അപ്പം ചില ദിവസം ഓവർ ടൈം ഉണ്ടാവും അപ്പം വരുമ്പോത്തേനും ചില ദിവസം പത്ത് മണി പതിനൊന്ന് മണിയാവും ആ സമയം വരെ കഴിക്കാണ്ടിരുന്നിട്ടുണ്ട് രാവിലെ കഴിച്ചിട്ട് പോയിട്ട്
അത് ശരി
ച്ചാ ഒരു ഗ്യാപ്പ് കിട്ടണ്ടേ ഒരു ഗ്യാപ്പില്ലാണ്ട് കേസ് അങ്ങനൊക്കെ അപ്പട്ട് വീട്ടിൽ വരു ആ ഫുഡ് ചീത്തയായിട്ട്ണ്ടാകുന്നു അപ്പൊ അമ്മ അമ്മ എന്നോട് ഇങ്ങനെ പറയും രാവിലെ കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് ഉണ്ടാക്കിയ
ചിത്താക്കികൊണ്ട്വരും